ഹലോ
ആ പറയടാ എന്തു കൊടുക്കുവാ
ആ ഞാനിപ്പ തുണികളൊക്കെ കൊണ്ടാറാനിട്ടിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു
ആ മിഷനാതാ അല്ലേ കഴുവുന്നേ
അതെ അതെ
ഏ ഏ മിഷ്യൻ അപ്പൊ നമ്മൾ ഈ ചില മെഷീൻ ഉണ്ടല്ലോ പുതിയ മെഷീനാണോ
ആ ഒരു വൺ ഇയർ ആയി എടുത്തിട്ട്
അപ്പൊ നമ്മൾ ഈ എങ്ങനെയാ അലക്കുന്നെ? ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ..
ആണോ ഇവിടെ രണ്ട് രീതിയിലുണ്ടല്ലോ ഒന്ന് നമ്മള് എല്ലാം ഇതാക്കി കൊടുക്കേണ്ടതും പിന്നെ, വേറെന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാല്ലോ.. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മതി ബാക്കിയെല്ലാം അത് താനെ ചെയ്തോളൂം മറ്റേ
ഇത് ഇട്ട് കൊടുക്കണ്ടേ
സർഫോ
ആം
ആ അതിട്ടു കൊടുക്കണം അത് നമ്മൾ ഓണാകുന്നതിന് മുന്നേ തുണികളൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളമൊക്കെ പിന്നെ അത് നമ്മൾ എന്താ പറയാ, ഡോറിന്റെ അത് അടയ്ക്കുമ്പോഴത്തേക്കും പിന്നെ തന്നെ ഓൺ ആക്കി കൊടുക്കമ്പോ വെള്ളമൊക്കെ വരുമല്ലോ പിന്നെ അത് മൂന്ന് മൂന്ന് ഇതായിട്ട് കറങ്ങി അത് താനേ ഇതായിക്കോളും നമ്മളൊന്നും ചെയ്യാൻ നിക്കേണ്ട അത് ഓട്ടോമാറ്റിക്കാ പിന്നെ മറ്റേതെന്ന് പറയുമ്പോ നമ്മള് തന്നെ ന്നെ അങ്ങനെയൊക്കെ കൊറെ അറിയില്ലേ എന്ത് പറ്റി
അല്ലല്ല അങ്ങ് ചോയിച്ചയാ അല്ല ഇവിടെ ഇല്ല വാഷിംഗ് മെഷീൻ ഇവിടെ കല്ലേ കൊണ്ടിട്ട് അടിച്ചലക്കണം.
ഓക്കെ ഓക്ക് ക്കെ അങ്ങനെ ആ
ആം
മെഷീൻ ഉള്ളത് കൊണ്ട് നല്ലതാണ് ഒരുപാട് തുണികൾ ഒണ്ടാർന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ മീൻസ് ബുദ്ധിമുട്ടൊന്ന് നമ്മക്ക് തോന്നൊല്ലോ മഴ വെരുമ്പോ അപ്പൊ അങ്ങനെ ഇരിക്കു മെശല്ലാമ കൊർച്ച് കൂടുതലായിട്ടങ് ഡ്രൈ യാക്കി കിട്ടൊല്ലോ ഒണന്ന് കിട്ടൊല്ലോ അപ്പം കൊറെ തുണിങ്ങളൊ ക്കെ ഇണ്ടായിര്ന്ന് അപ്പൊ അതൊക്കെ കൊണ്ടോയി മേലാറാന ഇട്ട് വന്നതേയുള്ളു താഴോട്ട്
ആഹ് അല്ല കുഞ്ഞും കൂടെ ഉള്ളോണ്ട് ഭയങ്കരെ തുണി മാറിക്കോണ്ടിരിക്കെണ്ടേ
അതെ അതെ അപ് അതെയതെ ചെറുതിനായി ട്ടന്നെ ഒരുപാട് തുണികള് മാറും ഒരു ദിവസം തന്നെ വല്ല്യാ കൊഴപ്പയില്ല എന്നാലും മാറും കാണം എന്തെങ്കിലായാലും അവള് തന്നെ ഊരിത്തരും തുണി ന്ന്ട്ട് വേറെയിട്ട് ചോദിക്കും അങ്ങനെയൊക്ക
ക്ക് അതെങ്കിലും അറിയാലോ ചെല കുഞ്ഞ്ങ്ങളൊന്നും മിണ്ടത്തില്ലാ
ഇയാൾക്ക് പിന്നെ മൂന്ന് വയസ്സ് കഴിഞ്ഞോണ്ട് പ്രശ് നൊന്നില്ല
ആ പിന്നെ വേറെ വെന്താണ് കുഞ്ഞന്തേ ഒർക്കാ ഞാൻ ചോറ് കഴിക്കാനായിട്ട് ട്ട് തുടങ്ങുവായിരുന്നു ഇപ്പഴാ കഴിക്കുന്നേ ഉം വെശന്നില്ലാര്ന്നേ
ആഹ് ആഹ്
ഉം ഏ ഇച്ചിരിയെ ഇത് വേവിച്ചു സോയാബീൻ അപ്പം സോയാബീൻ വെച്ച് അറിയോ സോയാബീൻ ആഹ് വേറെ പേരുണ്ടോന്ന് അറിയത്തില്ല അതുകൊണ്ടാ ചോദിച്ചേ ആഹ് അപ്പൊ സോയാബീൻ കൊറച്ച് വെച്ച് എനിക്കാണേ വഴ കൂട്ടി വെക്കുന്നാ ഇഷ്ടം എന്ന് വെച്ചാ നമ്മള് ഈ എണ്ണെ കിടന്ന് അങ്ങനെ ഒരു ഇതില് വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം
ആ ഇല്ലടാ ഞങ്ങളടെ വീട്ടിൽ അങ്ങനെ വെക്കാറില്ല.
ആണോ?
ഉം എനിക്കിപ്പ ആഹ് അത് പിന്ന ഇഷ്ടല്ലന്നല്ല മീൻസ് ഞങ്ങ അതിപ്പം എന്തുവാ കൂടുതലും ഈ ഫ്രൈ ഒക്കെ ആക്കുമല്ലോ അല്ലേ? ആ സാനം മറ്റേ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നല്ലേ?
സോഫ്റ്റ് ആയിട്ട്.
പിന്നെ ദിവസം ഇറച്ചി, മീന്, മുട്ട ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അതൊന്നും മേടിക്കാൻ തോന്നാറില്ല അങ്ങനെ. പിന്നെ ഞാൻ പിന്നെ പച്ചക്കറികൾ കഴിക്കത്തില്ല, എന്താണ്?
ഇവിടെ എപ്പോഴും മീനും എ രുന്നേ സോയാബീൻ ഒന്നും നമ്മുക്ക് മീനും എറച്ചിയൊണ്ടേ വേറൊന്നും വേണ്ടല്ലോ പച്ചക്കറി ആണല്ലോ ഇവിടെ അപ്പോ ഒരു ദിവസം ഇങ്ങനെ ഉം അങ്ങനെ കൂട്ടത്തേ ഇല്ലായിരുന്നു ഞാനും അങ്ങനെ കൂട്ടത്തൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഒരു ദിവസം ഇങ്ങനെ എന്തോ മീൻ കിട്ടിയില്ല. അപ്പൊ അമ്മ ഇതുപോലെ വാങ്ങിച്ചു സോയാ വാങ്ങിച്ച് വെച്ച് നമുക്കറിയത്തില്ലല്ലോ പെട്ടെന്ന് മനസിലാവത്തില്ല. സോയാബീൻ കണ്ടോ? അതും മസാല ഒക്കെ ഇട്ട് തരുമ്പോ നമ്മളാ ആദ്യം ബീഫാന്ന് വിചാരിക്കത്തില്ലേ പെട്ടെന്ന് കാണുമ്പോ ആഹ് അപ്പൊ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ അപ്പൊ കഴിച്ചപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടം ട്ട് അതും വഴട്ടി ഇങ്ങനെ നമ്മൾ ബീഫ് വറക്കുന്ന പോലെ വറുത്ത തരും ആ സൂപ്പർ ടേസ്റ്റ് ആ
ച്ചാലെ ടേസ്റ്റ് ഉണ്ടാവുള്ളു. അല്ലെങ്കി എന്തോ പച്ച ചെയ്താണൊക്കെ തിന്നുന്ന പോലെ തോന്നും നമുക്ക്.
പച്ച കോളി എന്ത് കോളിഫ്ലവർ ഇല്ലേ ആ മറ്റേ സാധനം പച്ചക്കെ ഇരിക്കുമ്പം തിന്നത്തില്ലേ കടന്നൊക്കെ വാങ്ങിച്ചത് വേകാതെ കറിക്കുമ്പോ ഇങ്ങോട്ട് കടിക്കുന്ന പോലെ തോന്നും നമ്മള് കടിക്ക ആ അങ്ങനെയും ഉണ്ട് പിന്നെ വൈട്ടത്തേക്ക് എന്താ കറി ആ മീൻ തന്നാണോ?
ആ നൈറ്റ് ഞങ്ങളാ സമയം മീൻസ് രാത്രി അത് തന്നെയാടാ. അതന്നെ ആക്കും. ചൂടാക്കിട്ട് അങ്ങന കൂട്ടും.
ആ ആ ആ അതുങ്ങൊണ്ട് കൊഴപ്പില്ലല്ലേ?
എനക്ക് അങ്ങനെ രണ്ടു നേരം വെപ്പ് അങ്ങനൊന്നും ഇല്ലാ ട്ടോ.
ആ അവിടെ വീട്ടില് അച്ഛനും അമ്മയും നിങ്ങള് മ രണ്ടു പേരു അല്ലേ ഉള്ളൂ? ആ അപ്പം പിന്നെ കൊഴപ്പില്ലായിരിക്കുമല്ലോ
പിന്നെ അനിയനും ഒണ്ട് അവനും അതൊക്കെ മതി.
ആഹ ആ അനിയൻ എന്തോ
അനൻ ജോലി ചെയ്യാടാ
ആ പിന്നെ വേറെ എന്താണ് വീട്ടിലും പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടോ
ഏയ് ഇല്ല ഞക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞ എനിക്ക് വേറൊന്നുമല്ല മീൻസ് അതിന്റെ രോമങ്ങളും ഇതൊക്കെ ക കുഞ്ഞും കൂടി ഉള്ളത കൊൊണ്ട് അച്ഛൻ കൊണ്ട വന്നിട്ടൊക്കെ ഉണ്ട് പല എപ്പോഴും ആ് കുഞ്ഞി പട്ടിണക്ക് പക്ഷെ താല്പര്യം ഇല്ല വളർത്താനായി ഇഷ്ടം ഇഷ്ടമാണ് പക്ഷെ വീട്ടില് വളർത്താൻ ഒട്ടും താല്പര്യം താല്പര്യമല്ല രോമങ്ങളൊക്കെ എനിക്കത് കുഞ്ഞള്ളത കൊണ്ട ഒരു ബുദ്ധിമുട്ടാണ്
ആ അതെ അതെ കുഞ്ഞു പിള്ളേരുടെ പക്ഷെ നല്ല ഇഷ്ടമായിരിക്കും
പി മാറി ഇതക്കെ പിടിച്ചച്ച് വലും ും അങ്ങനെയൊക്കെ
ആഹ ഇവിടെ പട്ടിയില്ല പൂച്ചയുണ്ട് അതാണെങ്കി ഇങ്ങനെ പുറൊകെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് തരത്തിലൊരു പൂച്ച എങ്ങും ഇരിക്കാനൊന്നും വരത്തില്ല നമ്മള് ചുമ് ഇങ്ങനെ ഇരിക്കവാണെ വന്നിട്ട് നമ്മള കല്ലിട്ട് പോ മനുഷ്യന്മാര് ചെയ്യുവല്ലോ നമ്മള എങ്ങനെ ചുമ്രിക്കണം നമ്മള നോണ്ടി എങ്ങനെ വഴക്കുണ്ടാക്കുമല്ലോ അപോലെ ഇവരും വന്ന് അത് കൈ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ച് ോണ്ടു ഉ ഇപ്പ കാളി ളിക്കാനും ഇവന്റെ കൂടെ കളിക്കാനും ഇവറെ അടുത്ത് ചെല്ലാനും ഒക്കെയാണ് വിളിക്കുന്നത് ഫോണി നോക്കിന്റെ ഫോണിട്ടൊക്കെ വ അടിക്ക ഞാൻ ഫോണന് അത്ത് കണ്ണെടുക്കാെ ഇങ്ങെ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട്ുകണ്ടിിക്കാണ് ഇവരെ എന്റെ കൂടെ വന്ന നിന്ന് ഇങ്ങനെ നോക്കു അതിനത്ത് എന്തുവാണ് മനുഷ്യന്മാര് ചെയ്യുന്ന പോലെ ചെയ്യും അപ്പൊ ഞാാന ഇങ്ങനെ ഓർക്കും ഉ അതുങ്ങൾക്കും ആ ഒരിതു ഉണ്ട്
അതെ അതെ മ അതെ അതെ തോന്നും അതെ നിങ്ങളടെ വീട്ടിൽന്ന് തന്നെയാണോ ഫുഡ് കൊടുക്കുന്നേ
ആണ് ഞ ആ ഞങ്ങളുടെ പൂച്ച എല്ലേ ഞങ്ങള് തന്നെ ഫുഡ് കൊടുക്കും വേറെ ആരു കൊടുക്കാനാ അയ്നൊരു പാത്രം ഒക്കെ ഒണ്ട് അങ്ങനെ കൂടെ ഒന്നും ഉള്ള ടൈപ്പല്ല നല്ല വൃത്തിയാ ആഹ് അതുകൊണ്ട് കുഴപ്പല്ല്യ കൂടെ ഒക്കെയാണ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ നമ്മക്ക് ബു ബുദ്ധിമുട്ടല്ലേ സാധാ പൂച്ചയാ പക്ഷേ ഭയങ്കര പൂച്ചയൊക്കെ ഉള്ളത് ഭയങ്കര സ്നേഹവാ നമ്മ നമ്മളോട് മനുഷന്മാരെ പോലല്ല അത്ങ്ങക്ക് കള്ളവില്ലല്ലോ അപ്പം ആഹ് ഒരു സ്നേഹ ഉണ്ട് ഉം പ എനിക്ക് ഒന്ന് ഒന്നൂടെ സ്നേഹം പട്ടിക്കാ
അതെ എഹ് പൂച്ചനൊരു പത്രക് കൂടുതലായിട്ടങ്ങ് ഇണ്ടാകത്തില്ല മനസ്സിലായൊ പട്ടിന്നറയുമ്പോ
ആഹ് നമ്മളെ കൊണ്ടു വിടാനും നേരത്തെ ഒരു പട്ടിഉണ്ടായിന്നു ഞ ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിന്നപ്പോ എവിടെ ആഹ് പട്ടി നമ്മള് എഹ് ബെസ് ബസ്സേകേറി പോന്നണം വരെ അങ്ങ് സ്താഴെ പോണം ഞങ്ങടെ റോഡ് സ്കൂൾബസ് വരുന്നെട്ത്ത് പ്പം അവടെ ചെല്ലുന്നടം വരെ ആഹ് പട്ടി കൂടെ വരും അന്ന്ട്ട് എപ് ബസ്സേകേറി പെരം വളർത്തി ടിച്ച് കേറി വെരും അയ്നറിയാം ആഹ് അങ്ങനെ നമുക്കപ്പൊരു ആഹ് രസ കുഞ്ഞായിരുന്നപ്പം
ഉം
ഇപ്പം പട്ടിയാ ആ പട്ടിയൊക്കെ ച ത്തു പോയി. പക്ഷെ നമുക്ക് ഭയങ്കര സങ്കടവാ ഉമ്
ക്കാത്ര അറ്റാച്ച്
ഉം പറഞ്ഞോ
അല്ല അത്രയും ഇതായിട്ടിരുന്നോണ്ടല്ലേ നിങ്ങക് അത്രയും സങ്കടം വരുന്നേ
ഉം അതെ നേരത്തെ ഇവിടെ രണ്ടു പൂച്ച ഉണ്ടായിരുന്ന അപ്പം ആഹ് ഒരു പൂച്ചയാണ് ഇതുപോലെ ഭയങ്കര സ്നേഹവായിരുന്നു. കൂടെ കെടക്കും ത്തുള്ളൂ ഭയങ്കര ഇങ്ങനെ സ്നേഹവാ. അങ്ങനെ സ്നേഹിച്ചു സ്നേഹിച്ച് ഒരു ദിവസം ഇവന് ഏഹ് ആരോ എവിടോ വെഷവോ എന്തോ എലി വെഷവോ എന്തോ ആരാണ്ട്ര വീട്ടിലെങ്ങാണ്ട് ചെന്ന് അവര് വെച്ചതാ. ഇവനത് തിന്നിട്ട് വന്ന് ആ മരിച്ചു പോയി പൂച്ച ചത്തുപോയി ചത്ത് കഴിഞ്ഞ പ്പം എനിക്ക് ഭയങ്കര സങ്കടം നമുക്ക് നമ്മുടെ വീട്ടിന്ന് ഒരാൾ പോകുന്ന ആ ഒരു സങ്കടം വരും അത്രേം സ്നേഹിക്കുന്ന കൊണ്ടേ
അതെ അതെ
ഞാൻ പിന്നെ പൂച്ചയൊന്നും അങ്ങനെ നോക്കത്തെ മൈന്റെയ്യത്തെ ഇല്ലായിരുന്നു കാരണം നമുക്ക് സങ്കടവാവുഅല്ലോ വെറുതെ എന്ദിന കരയുന്നെ അപ്പം അങ്ങനെ നോക്കത്തില്ല ഒന്നിനേം കളിപ്പിക്കത്തോ അങ്ങനൊന്നുംല്ല പിന്നെ ഇവന് ഏഹ് എവി ഗാഗുന്ന് വന്ന് കേറിയതാ എഹ് അപ്പ കുഞ്ഞിലേ കുഞ്ഞായിരുന്നപ്പ ഇതിലും കുഞ്ഞായിരുന്നപ്പ അപ്പ പിന്നെ അങ്ങനെ വന്ന് അത് കരച്ചിലും അങ്ങനെ ചുമ്മായി കൂടി ഇതായി തായി ഇപ്പം ഹ് കൂടെ വന്ന് കിടക്കത്തുള്ളൂ ഉം എ അതൊന്നു അല്ല യാ ചെ സമയത് ഇതു രാത്രിയിലേ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പഴത്തേക്ക് തിരിഞ്ഞങ് കെടക് കൊ പെട്ടന്ന് ഇവന്റെ മണ്ടയിലോട്ട്ങ്ങാനും വീണ് കഴിഞ്ഞ ഇവനപ്പം തന്നെ കുത്തും അല്ല കടിക്കും മാറാൻ വേണ്ടിട്ട് പക്ഷെ മറ്റേ പൂച്ചന്ന് വെച്ചാൽ അതിന് മണ്ട ഞാൻ കെട ന്നാലും വേദനിച്ചാലും അതിങ്ങെ നേയ് ഇങ്ങനെ കരയത്തേ ഉള്ളൂ സൗണ്ട് വയ്ക്കത്തേ ഉള്ളൂ പക്ഷെ ഇവൻ അങ്ങനെയല്ല നല്ല ഉബദ്രവവാ
ഉം ആ സ്നേഹങ്ങണ്ടാട്ടോ
അ പക്ഷെ നമ്മക് ക് നോവു ഈ കയെല്ലാം ഇങ്ങനെ വരഞ്ഞു വെച്ചേക്ക് വ നമ്മളിങ്ങനെ മാന്
മാന്തി അതെ അതെ മാന്തിയും പ്രശ്നല്ലേടാ
ചെയ്യ അടിച്ചു ഓടിക്കാനും പറ്റത്തില്ല പിന്നെ ഇൻചേഷൻ പിന്നെ ഒരിടയ്ക്ക് മൊത്തം ഞാൻ എടുത്ത്ടുത്ത് ഇരിക്കുന്ന കൊണ്ട് പിന്നെ കുഴപ്പ ഇല്ല ഇല്ലെല്ല അതും കൊണ്ട് കുഴപ്പല്ല അതുങ്ങളെയൊക്കെ മാന്തി കഴിഞ്ഞാ തീർന്ന് നമ്മളെ ആവുമ പ്രായായവരെ പ അമ്മയൊ പ്പ വന്നിട്ട് കാലേലൊക്കെ പിടികുവ അന്ന് ഓടി ത് വിടും കാരണം അങ്ങനും കടിച്ചു കഴിഞ്ഞാ ഭയങ്കര ഇത നമ്മുടെ കൂട് ത് പിടിച്ചു നൽക്കാനുള്ളരിതില്ലല്ലോ അവർക്ക് ഉം പിന്നെ സ്നേഹം കൊണ് ന്നങ്ങ് വളർത്തുന്നതാ
അതെ അതെ അതെ എന്തെങ്കിലും ഉണ്ടെങ്കില് പറയാം സങ്കടങ്ങള് മനുഷ്യന്മാരോട്ന്നെ പറയണോന്നൊന്നുല്ല
ഉം അതെ പക്ഷെ എങ്കില് നമ്മളോട് തിരിച്ചു പറഞ്ഞില്ലേലും ഒണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും നിന്ന് വിളിച്ച് സങ്കടപ്പെട്ട് വിളിച്ചാലുണ്ടല്ലോ ഓടി വരും അവിട്ന്ന് ആ എവി ടെങ്കിലിം നിന്ന് കാരയോ കരഞ്ഞ് കാണിച്ചാതി സങ്കട ഉം മനുഷ്യന്മാര് കുഞ്ഞുങ്ങളെ കൊല്ല്ന്ന് പഷേ ആ പൂച്ചേടെ സ്നേഹം കാണോ ഓരോ മ ക്കളേ കൊണ്ട് നടക്ക്ന്നെ കാണം പൂച്ചേ പട്ടിയൊക്കെ വഴീ കൂടെ ഉം ന്നാ ശ് ശരിയടാ
ഓക്കെ ഓക്കെ ഓക്കെ ശാ